ഹലോ
ഹലോ കേക്കുന്നില്ലേ
ആഡാ കേൾക്കുന്നുണ്ട് പറഞ്ഞോ
ഉണ്ടോ
ആഡാ നല്ല മഴയുണ്ട്.. ഒരേ മഴയാണ്..
ആ ഇവിടെ മഴയൊന്നുല്ല.. ഇപ് ഇപ്പോ മഴയൊന്നുമില്ല.. രാത്രി നല്ല മഴ പെയ്തു.. ഇപ്പൊ മഴയൊന്നുല്ല
ഉം ഭക്ഷണം ഒക്കെ കഴിച്ച..
ഭക്ഷണം കഴിച്ചു.. അവിടെയോ
കഴിച്ചു.. ഭക്ഷണം കഴിച്ചു..
എന്താ.
ഞാന് നെയ്ച്ചോറ് ഇണ്ടാക്കി
ഉം.. ഇവിടെ ചപ്പാത്തിയും ബാജിക്കറിയും
ഉം.. പിന്നെ എന്തെക്കെയാ വിശേഷങ്ങള്..
വിശേഷം എന്താ കുട്ടികളും പോയി ഭർത്താവും പോയി ഒസ് ഏ പണിക്ക് പോയി കുട്ടികള് സ്കൂളിൽ പോയി
ഇവിടെ കുട്ടികൾക്കിന്ന് ലീവാ ഇല്ല ഇല്ല മഴ ആയതുകൊണ്ട് ക്ക് ലീവ് കൊടുത്തിട്ടേല്ല ഭർത്താവ് പോയി കുട്ടികള് ഇവിടെണ്ട് ആ കുട്ടികൾ ഇവിടെണ്ട് അതുകൊണ്ട് കൊറച്ചിന്ന് തെ രക്കും ഉണ്ടാവും ഇല്ല ഇല്ല ഇല്ല നല്ല മഴ മഴ കുറയുന്നേ ഇല്ലല്ലോ.
ആ ആക്കണ്ടാ പിള്ളേർ കാണാതെ മഴത്ത്.. മഴത്ത് പോവാൻ നോക്കൂ പനി. ഇവിടെന്നെ എല്ലാർക്കും പനി പിടിച്ച് മാറി വന്നതേയു.
ആ ആശുപത്രി ആശുപത്രി പോയാൽ തന്നെ അവരെന്നെ പറയുന്നുണ്ട്. അവിടെ സ്ഥലംല്ലറൂമ്മ്പോലല്ല ക്ലീൻ അവർക്ക്വിടെ വൃത്തിയാക്കിട്ട് ഇറങ്ങുമ്പ. ത്തേ ക്അടുത്ത പേഷ്യന്റ് വരുന്നു അങ്ങനത്തെ തരകാണ് ആശുപത്രി.
ഇപ്പ ഷിഗല്ലല്ലാം ഉണ്ടല്ലോ. ഷിഗലിയുണ്ട് നിപ്പയയും ഉണ്ട് കോവിഡും ഉണ്ട് എല്ലാം ഉണ്ട്.
എല്ലാം സത്യാണ് എല്ലാം കൊണ്ടും. ഇപ്പൊ ഈ ചഛർുദലും ഇതെല്ലാം വരുന്നുണ്ട് പനിയും.
ഇപ്പൊ ചക്ക ചക്ക കഴി. ച്ചാക്കാവുന്ന കുട്ടികൾക്ക് അധകാക്കും മഴയായുണ്ടോന്നറിയില്ല പുറത്തോക്കും ചർദ്ദിയും പനിയും. നമ്മളൊരു ബന്ധുവിനോരിൽ അങ്ങനെ വന്നിട്ടുണ്ടായി കുട്ടികൾക്ക എല്ലാർക്കും വന്നു.
എല്ലർക്കും ഉണ്ട് കുട്ടിക്ക് മാത്രല്ല വല്യ ആൾക്കാർക്കും ഉണ്ട് എല്ലാർരിക്കും വരുന്നുണ്ട്.
ഇവിടെ ഭർത്താവിന് ആദ്യം പനി വന്ന് എന്നിട്ട് എനക്കായി നല്ലോണായി. അന്നേരം പിന്നെ കൊറച്ച് കുറ നേേരം മോന് വന്ന്. മോന് വന്നതിന് ശേഷം ഒരാഴ്ചയോള സ്കൂളിൽ പോയില്ല പിന്നെ മോക്ക് വന്ന്.
അതന്നെ
ഇംഗ്ലീഷ് ഏ ഹോമിയോപതിയ കാണിക്ക.
ആ
എന്നാ അതപ്പത് കഴിക്ക മക്കൾക്ക് പിടിക്കില്ല.
ഇപ്പൊ വന്ന കഴിഞ്ഞാൽ മാറുന്നില്ല എന്തായാലും പകരുന്നുണ്ട് ഇപ്പൊ ഒരാൾക്ക് വന്നിട്ട് വേഗം മാറി. അപ്പ അങ്ങനെ ഇല്ല വീട്ടില എല്ലാർക്കും വരുന്നുണ്ട്.
പകർച്ചപ്പ പകർച്ചപ്പനിയ ഇപ്പോ സ്കൂൾ നാല്എടുന്നായിട്ട് കൊണ്ടുവരുന്നുണ്ട് ഒന്ന്.
ആശുപത്രി പോയൽന്നെ അവരന്നെ. പറയ വൈറൽ പനാന്ന് എന്തായാലും പകരന്ന് ഡോക്ടേഴ്സിന്റെ പറയുന്നുണ്ടല്ലോ.
ആ ന അമ്മന്നെ ശ്രദ്ധിക്ക.. ണോ ഇപ്പൊ ഇവർക്ക് ഹോമിയോല ആയോണ്ട് അതിന് പ്രതിരോധത്തിന്റെ ഒരു മരുന്നുന്ന്. ഗുളികുണ്ട്
പക്ഷെ നല്ല പനി വന്ന സമയത്തെല്ലാം ഹോമിയോ ഗുളിയെ കുറിച്ച പെട്ടെന്ന് നക്കൂലാലോ.
അത് നമ്മ സാധാ ഹോമിയോ.. കാണിക്കുന്നത് നല്ല ഹോമിയോ ഉണ്ട് നമ്മ പൈസ കൊടുത്ത കൊടുക്കുന്ന ഹോമിയോ ഇല്ലേ.
ഉം
ഒക്കെ നല്ല പനി വന്നിട്ട് പാരസെറ്റമോൾ മരുന്ന് കുടിച്ച് കുറഞ്ഞില്ല ആ ഹോമിയോപ്പതി തുള്ളി മരുന്നും.. ഒരു മരുന്നും കുടിച്ച്ന്റെ പാനി. ആ പനി വിട്ടണ്ട മേത്തുന്ന്..
ഉം ചെിലല്ലരും അങ്ങനെ പറയലുണ്ട് ആ സാധാ ഗവൺമെന്റിന്റെന്നെ ഹോമിയോ ഇല്ലേ.
ആ പത്ത് പത്ത് രൂപ കൊടുത്തിട്ട് പോകുന്നില്ലേ ആ ഗവൺമെന്റ് ഹോമിയോ അതില് അങ്ങനെ എഫക്ട്.. വകുന്നില്ല നല്ലോണം പനിയായാലും.. പക്ഷെ ഓരോരാൾക്ക് നമ്മ ഹോമിയോെ ശീലിച്ചാ നല്ല എന്ന ഞാനും..
പക്ഷെ നമ്മള് ഹോമിയോന് പിന്നെ ചികിത്സിക്കുന്നുണ്ടെങ്കിലും. അവിടെ പോയിക്കഴിഞ്ഞാൽ നല്ല പനാണെങ്കിൽ അവരിങ്ങോട്ട് പറയും നിങ്ങള് പാരസെറ്റമോള് കൊടുത്തോ. എന്നിട്ട് ഈ ഗുളിക കൊടുത്താ മതി എന്ന് പറ..
ഇല്ല ഇല്ല നമ്മൾ നമ്മൾ കാണിക്കുന്ന ഹോമിയോൽ അതിനതിനായിട്ട്. മറ്റൊരു പൊടി ഉണ്ട് അത് കൊടുത്ത മക്കൾക്ക് കുളക്കും അത് മണിക്കൂർ ഇടവിട്ട് കൊടുക്കണം ഒരു മരുന്നും ഉണ്ട്. ഒരു ഗുളികയുണ്ട് മറ്റേ പരസമുള കഴിക്കാനേ വിടൂല..
ആഹ ഇവരങ്ങനൊന്നല്ലാ ഇവരങ്ങനാപറയ്നങ്ങാട്ടി തീരെപറ്റ്ന്നില്ലാന്ന്ണ്ടെങ്കി ഒരു പാരസെറ്റമോൾ കഴിക്കാ.. ച്ചോ വന്നിട്ട് നിങ്ങൾ ഈ.. ഗുളിക കഴിച്ചാ.. മതി ശരിക്കും ശരിക്കും നമ്മളെല്ലാംമുന്നേ കേട്ടത് ഈ പി ഈ ഹോമിയോ മരുന്ന് കുടിക്കുന്ന സമയത്ത് മറ്റേ അലോപ്പതി കഴിച്ചാല് അയ്ന് റിസൾട്ട്ണ്ടാവൂലാന്ന് പറയലില്ലേ
ആ... പക്ഷെ ഇതിലങ്ങനെല്ലടി ഇത് നമ്മങ്ങ ചെയ്താല് ഇപ്പൊ ഇപ്പൊ മോന് ന് ആദ്യം പനി വന്ന്ട്ട് ഇവനെ കാണിക്കുന്ന ഡോക്ടർ ലീവാണ് അപ്പൊ ഒന്നാക്കി ഏ.. അലോപ്പതി കാണിച്ചു പക്ഷെ ഒരു ഫുൾ മരുന്ന് ഒരു ഫുൾ എ മുഴുവനായിട്ട് അ മരുന്ന് കുടിച്ചിട്ടും മോന് പനി മാറിയില പനിച്ച് പനിച്ച് ആ ചൂട് കുറയുന്നില്ല. എന്നിട്ട് ബുധനാഴ്ച ഡോക്ടറ് വന്നിട്ട് കാണിച്ച് മോന്റെ പനി കൊറഞ്
ആ... അതന്നെ ഇത് ഉം ഉം ഭയങ്കര ഒരു മത് മാറാതെ വിട്ട്മാറാത്ത പോലത്തൊരു പനിയായിരുന്നു വരുന്നേ...
ഇല്ല ഇപ്പൊ മോക്കങ്ങനെ പനിച്ചില്ല്യ പക്ഷെ മരുന്ന്ണ്ട് ഹോമിയോന്റെ അപ്പത് കുടിക്കുന്നൊണ്ട്
ഒന്നാമത് ചെറിയ കുട്ട്യാളല്ലെ അപ്പൊ ഈ വീട്ടിൽന്ന് ശരിക്കും മാറാണ്ട് സ്കൂളിൽ കൊണ്ട് വിട്ടാലെല്ലാം.. പെട്ടെന്ന് പകരുന്നില്ലേ ചില ആൾക്കാര് ശ്രദ്ധിക്കുന്നില്ലാലൊ കുട്ട്യാള് വീട്ട്ന്ന് കുരുത്തക്കേട് കളിക്കണതോണ്ട് പെട്ടെന്ന് കൊണ്ട് വിടും ഞാൻ അംഗനവാടിപോണ സമയത്തെല്ലാം അങ്ങനാണെ നല്ല ജലദോഷം, കഫക്കട്ടും, ചൊമയും എല്ലാം ണ്ടാവുന്ന സമയത്തും മക്കളെ കൊണ്ട് വിടും പക്ഷെ നമ്മള് പറയുമ്പോ അവര് വിചാരിക്കും കുട്ട്യാളെ കൊണ്ട് വിട്ന്നൊണ്ട് പറയന്നാന്ന് വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല പെട്ടെന്നത് പകരും ചെറിയ കുട്ട്യാളല്ലേ... പ്രതിരോധ ശേഷി കുറവില്ല കുട്ടികളല്ലെ
നീ അങ്കൻവാടിട് വർക്കെയ്തീന്നൊ?
അ ഞാൻ ആറു മാസം വർക്കെയ്തിനീനു അപ്പാസമയത്തിങ്ങനെ നല്ല കഫ്കെട്ട് ഇങ്ങനെ മുക്കനല്ലോം വന്നോണ്ടേഇരിക്ക്‌ന്ന് ന്ന്ട്ടവര് ക ദ് ടവ്വല് കൊട്ത്ട്ട് പറഞ്ഞു വിടേയ്യും ചെയ്യാ... ഇതുപോൽതെ അവസ്ഥയണ്ടാവാ പെട്ടന്ന് പകരുംഅതെല്ലാം....
ആ... മ്മള് വിടെ അടുത്തിള്ള അംഗൻവാടിന്നൊന്നും ജലദോഷോം ചൊമയൊന്നില്ലാതെ വരരുത് ന്നാ... പറയാ ന്നച്ചാ.. മറ്റു മക്കൾക്കുംകൂഡ്യായാ.. വാഡീല് കുട്ടികളുണ്ടാവില്ലല്ലോന്നർത്ഥം.
ആ... പെട്ടെന്ന് പകരുവത് ചെ ചെ എല്ലാരും ഒരുപോലെ അല്ല നമ്മള് പറയുന്ന നല്ല രീതില് എടുക്കൂല ചെല ആൾക്കാാര് വിചാരിക്കും കൊണ്ട് വിടുന്നത് കൊണ്ട് പറയുന്നതാന്ന്
ആ... ഓരോരുത്തർ കുട്ട്യാളെ ഒഴിവാ... ക്കാനല്ലെ നോക്കുന്ന അവർക്ക് പണിക്ക് പോവാനില്ലവരും
ആ.. ചെറിയ കുട്ടിയെല്ലാം വീട്ടില്ണ്ടെങ്കി അവര് ഇവർ തമ്മിലഡിയായിന്നാക്കും അങ്ങനെല്ലാം കൊണ്ട് വിടൊല്ലോ...
ആ... ക്ഷെ ഇപ്പ അംഗൻവാടിയെ ല്ലതാ... എല്ലാ ഫുഡും തരം തരം ഫുഡുംഎല്ല എന്തെല്ലാം ഭക്ഷണാല്ലെ കുട്ടികൾക്ക്‌
പിന്യോ.... നല്ലതാന്ന് അംഗൻവാടില് വന്നയ്ഞാ കുട്ട്യാള് വെൽ ചെ വരുമ്പം പത്ത് കിലോ വെയ്റ്റ്ള്ള കുട്ട്യാള് ഒരുമാസം കൊണ്ട് ഒരു കിലോയ്ല് കൂടീട്ട് നല്ല മാറ്റങ്ങള് വരുന്നണ്ട് ക്ഷെ കഴിക്കല്ലോ.... ഭക്ഷണം കഴിക്കും നല്ലോണം
ആ.... കുട്ട്യാല്
ടിയെല്ലാം പോലത്തതെല്ലാം കഴിക്കും അ ഒന്നിച്ചിര്ന്ന്ട്ട് അവരെന്നെ നമ്മള് വീ ട്ട്ന്നവ് നിർബന്ധിച്ച് നമ്മള് ഫോൺ കാണിച്ചിട്ടും അങ്ങനെ വാരി കൊടുത്തിട്ടും ശീലക്കുന്നില്ലെ ഇത് അവരൊറ്റ കഴിക്കുമ്പെന്തായും അതിന്റെ മാറ്റം വരല്ലോ ഒറ്റക്ക് വാരികഴിക്കുമ്പോന്തായാലും മാറ്റം വരും.
എന്റെ മോൻ അധികം പോയില്ല എപ്പൊ ഇവരെ ഉപ്പാക്ക് എ.. ജോലി രാത്രിയാവുമ്പോ ഓനപ്പോ അയക്കൂല പിറ്റേന്ന് രാലെ. അതൊണ്ട് അധികം പോയിട്ടൊന്നുല്ല.
ആ. അംഗന വാടി പോയ സ്വഭാവെല്ലാം കൊറെ ശെ ശരിയാവും ന്തവെചാൽ പിന്നെ അവരെ എൽ കെ ജിലേക്ക് വിടുമ്പം ആ ഒരു
ആ മോന് സ്കൂ പോകുമ്പൊന്നും പ്രശ്നമൊന്നുല്ല. അംഗൻവാടി പോവാത്തതിന്റെ ഇതൊന്നുമില്ല പക്ഷെ ആരോടും അധികം മിണ്ടൂല. പക്ഷെ കളി ഓ ഓനകി ഓ ഓനാന്ന് ഏറ്റവും ചെറുത് ഓന്റെ ക്ലാസ്സില്, അപ്പൊ പിന്നെ ഓന് അങ്ങനെ ഇതാവുന്നില്ല. വല്യ ഓനകാട്ടി വല്യയാളെ കാണുമ്പോ ഒരു പേടി.
ആ ഇത്ണ്ടാവും.
ആഹ്.
എന്നാലും പഠിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കൂല്ലേ, ഫസ്റ്റ് നല്ലോണ്ണം പഠിക്കാനില്ലേ, സി ബി എസ് ഇ അല്ലേ?
ആ പഠിക്ക് ഇല്ല. ആ ത്ദ്യം ൽ കെ ആദ്യം ഇങ്ങനെ നമുക്ക് മറ്റേ ഓരോ വര, വര, വരയുംകുത്തൊക്കെ വരയും വൃത്തവും അങ്ങനത്തെല്ലല്ലേ പഠിക്കാന ട് പഠിക്കാനോ എഴുതാനോ ചെറുത് ചെറുതായി പഠിക്കണോട്ടോ, അങ്ങനൊന്നും പഠിക്കാനില്ല.
ആ എഴുതി തുടങ്ങുന്നില്ലേ അപ്പൊ, സ്റ്റാർട്ടിങ്ങില് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവോ
ആ തൊടക്കത്തില് നമ്മുക്ക് ങ്ങനെ, ങ്ങനെ താഴോട്ടല്ല വരയില്ലേ?
ആ അവരെ കയ്യൊന്ന് വഴങ്ങി വരണല്ലോ ആ ഒരു
ആ ഇങ്ങനെങ്ങനെ റാറാ റാറാറാവും തിരിച്ചിട്ടില്ല അങ്ങനെല്ലാന്നല്ലോ?
അതെന്നെ.
ഒരു പാത്രത്തിൽ മണ്ണിലാക്കിയിട്ടാണ് കുട്ടിയാളെ കൊണ്ട് ആദ്യം വെർളോണ്ട്‌ ടീച്ചർ എഴുതിപ്പിക്കും.
ആ
ങ്ങനാ വരുന്നത് അങ്ങനെ എ ഴുതൊന്നുംണ്ടാവൂല്ല ഓനോ വന്നാങ്ങനെ രോ വര, വര വരച്ചി ഇത് കഴിഞ്ഞു മ്മാന്ന് പറയും.
പക്ഷെ ഇവിടെയെല്ലാം കേരള സിലബസിന്റെ ഇത് വരുന്നുന്നത് കൊണ്ട് ഫസ്റ്റ് ആദ്യം തന്നെ ഈ അക്ഷരങ്ങൾ എഴുതി സ്റ്റാർട്ട് ചെയ്യും.
ഇല്ല, ഇല്ല, ഈല് ഇല്ല ഇവിട ങ്ങനെല്ല ആദ്യം വരവര വരവര വ പഠിച്ചിട്ട് ആ വര വരച്ചിട്ടാണ് ഇംഗ്ലീഷ് അക്ഷരായാലും മലയാളം ങ്ങനെ റാറാറാ വരച്ചിട്ട് അങ്ങനെ പഠിപ്പിച്ചിട്ട് ണ് റാ പഠിച്ച്, രാപഠിച്ച്, ഞാ പഠിച്ചച്ച്, താ പഠിച്ചാങ്ങനെ അങ്ങനെയാ അ ലേക്ക് എത്ത അദ്യ ന്നെ ആ പടിക്കൂല.
മലയാളം പഠിപ്പിക്കാൻ കൊറച്ച് ടൈം എടുക്കും സമയത്ത് പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ, ഇംഗ്ലീഷിന്റെ അക്ഷ ക്ഷരങ്ങള് ആദ്യം തന്നെ ഇവര് പിന്നെ ഏ യും, ബിയും അങ്ങനെ എഴുതിത്തടങ്ങും.
അല്ല, അക്ഷരം പഠിപ്പിക്കും എഴുതാനേ ഈ വര, വര, വര പഠിച്ചാലേ
എഴുതാൻ തന്നെ ഞാൻ പറഞ്ഞത് മറ്റേ നാല് വരില് ല് കോപ്പിയെല്ലാം നമ്മൾ വാങ്ങീട്ട് എഴ കൊടുക്കല്ലോ? അങ്ങനെ എ, ബിക്കെ തുടങ്ങും പക്ഷെ നല്ല ബുദ്ധിമുട്ടാ ഫസ്റ്റ് ആദ്യം തന്നെ തുടങ്ങുമ്പോ ഈ കൈ ഒന്ന് വഴങ്ങി കിട്ടാൻ
ക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ലടി. ഇവർക്ക് ഈ വര, വര വരച്ചാലേ പിന്നെ ആദ്യരു വര വരക്ക, ഇങ്ങോട്ട് ചരിഞ്ഞിട്ടൊരു വര വരക്കാ, പിന്നെ നേരെള്ള വര വരക്കാ ഏ ആയി. അപ്പം അത വർക്ക് ഈസിയാ എളുപ്പത്തിലാവും. എന്നാ ശരി ടി പിന്നെ വിളിക്കാട്ടോ?
ആടി ഓക്കേ എന്നാ.